ഹലോ ബ്രോ ആഹ് കേൾക്കാം ബ്രോ ആഹ് കേക്കാം, കേക്കാം, കേക്കാം ആഹ് ഫുഡ് കഴിച്ചില്ല, അവിടെ കഴിച്ചോ?
ഇല്ല ഇവിടെയ്ക്കാനായില്ല ഇനി പുറത്ത് പോവാ കഴിക്കാന്നെച്ചേക്കുവാ ടൈം ആയില്ല, ടൈം കഴിഞ്ഞ എട്ടര എട്ടരക്കെ ആവുമ്പോ പോണം
ആണോ ആഹ് ശരി, ഓക്കെ പിന്നെ അവിടെ എന്തൊക്കെണ്ട് വിശേഷം മഴയൊക്കെണ്ടോ?
മഴ നല്ല മഴയാ പെരുംമഴയാ
ആവുമ്പോ
ഇപ്പോവ്ടെ കറണ്ട് കട്ട് പോയിട്ടിപ്പ വന്നിട്ടേള്ളൂ കുറച്ചേരായി ഞാൻപ്പ ഇവിടെ ഹോസ്റ്റലിലാണ് ഹോസ്റ്റല് അപ്പൊ നല്ല പിന്നെ കുഴപ്പില്ല അവിടെ ആൾക്കാരൊക്കെ ഉള്ളതു കൊണ്ടിങ്ങനെ വർത്താനം പറഞ്ഞ് ടൈമ് പോം കറണ്ട് പോയാലും തന്നെ ന്റോടെ കറണ്ട് കട്ടൊക്കെ ഇണ്ടാവലുണ്ടോ എന്താ ബ്രോ
ഹോസ്റ്റൽ ഹലോ അല്ല ഇവിടെ കറണ്ട് കട്ടങ്ങനെയൊന്നുല്ല പോയ തന്നെ പെട്ടെന്നൊക്കെ വരും
ഓഹ് ഓഹ് ഓഹ് അവിടുത്തെ ഫുഡ് പൊറത്ത്ന്നാണോ അല്ലെങ്കി വീട്ട്ന്ന്തന്നേണോ?
ആഹ് ഫുഡ് ഇവടന്ന്ന്നെയാ
ഇവിട്ന്നന്നെയാ ഓഹ് ഓഹ് പൊറ
ആഹ്, ആഹ് ആ പൊറത്തു പോയി കഴിക്കും വല്ലപ്പോഴും അ ഇടക് അല്ല ഇടക്കൊക്കെ കൊറച്ചു വെറേറ്റി വേണ്ടെ
ഓഹ് ഓഓഓഹ്
അഹ് ആഹ്
ഞങ്ങിളിന്ന് പോണന്ന് വച്ചിരുന്ന് പക്ഷേ ഇഞ്ഞി മഴായോണ്ട് ഇഞ് പോവാൻ കയ്യൂലല്ലോ, ഓഡറയ്യ, ഓഡറയ്താലും നല്ല പൈസാവുഞ്ഞിപ്പോ മഴയായോണ്ടേ
ആഹ്
എങ്ങനെയാ മറ്റേ ഏത് ടൈപ്പ് ഫുഡാ കയിക്കല്, മന്തി ടൈപ്പാണ അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഈ തട്ട തട്ട്കട സ്റ്റൈലോ?
ഞാൻ അങ്ങനെയൊന്നുല്ല മന്തിയും കഴിക്കും ത തട്ട്കടയും കഴിക്കും ആഹ് അങ്ങനെ സ് ഇത് സ്പെസിഫൈ അങ്ങനെന്നുല്ല കഴിക്കും
ഞങ്ങളിപ്പോ എന്താച്ചണ്ടെങ്കി ഇപ്പോങ്ങനെ ഫ്രൻസായി പോവുമ്പൊ എന്തായലും മന്തിയെന്നെ കയ്ക്കല് ഇപ്പധികം
ആണോ
ആഹ് അൺലിമിറ്ററൈസ്ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനണ്ട്
മ്മ് മന്തി പ്രിയനാണല്ല്യൊ കുഴിമന്തിയാണ് ഫേവറേറ്റ് അല്യോ ഹലോ ഹലോ ഏഹ് മിഞ്ഞാന്ന് പോയി..